ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഓ സുഖായിട്ട് പോണു പിന്നെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഓ ചോറ് തിന്നു
ആഹ് കാലാവസ്ഥ ഇപ്പ ഇവിടെ മഴ മൂടി ഇങ്ങനെ മഴയില്ല വെ യിലുമില്ല ഒരു മൂടലാണ് രണ്ട്‌ രണ്ടും കെട്ട നിലയിൽ നിക്കുക ഉം അയലമാരിത്തെ ഡ്രസൊക്കെ ഇപ്പ ഞാന് ഇപ്പ അകത്തക്ക് വെച്ച് മഴ പെയ്താലോ വിചാരിച്ചായിട്ട് ഒരു മൂടി ഇങ്ങനെ നിൽക്കണ്ട്
ആഹ് അത് തന്നെ വാഷിംഗ് മെ
ഉം ഇല്ലേ വാഷിംഗ് മെഷീൻ ഇല്ല അതുകൊണ്ടല്ലേ തന്നെ രാവിലെ തന്നെ അലക്കല് കഴിയും എല്ലാ പണിന്റെയും മുന്നേ അലക്കും രാവിലെ തന്നെ ഉ അല്ലെങ്കി ഉണങ്ങി കിട്ടൂല്ലേ
ആഹ് ഇവിടെ ഞങ്ങള് തിരുമ്പിട്ടാ ഉണക്കിക്കാവൂ അപ്പൊ പിന്നെ രണ്ട്‌ മൂന്ന് കാ റ്റടിച്ചാല് കുറച്ചൊന്ന് വിട്ട് കിട്ടൂല്ലോ പിന്നെ കട്ടിയുള്ള ഡ്രസ്സൊക്കെയാണ് കുറച്ചൊരു ഉണങ്ങാൻ ബുദ്ധിമുട്ട് പിന്നെ കിടക്കുമ്പോ ഫാൻ ഇട്ടിട്ട് ആ അയല് കെട്ടി അവിടെ ഇടും പിന്നെ വെയിലാകുമ്പോ നല്ല സുഖവായിരുന്നു കൊറച്ച് നേരം കൊണ്ട് ആഹ്
ഒക്കെ ഒണങ്ങി കിട്ടും ഉം ഞങ്ങള് പിന്നെ ഏത് വെ മഴയാണെങ്കിലും അകത്ത് അങ്ങനെ ഞങ്ങള് അയല് കെട്ടി വിട്ടിട്ടില്ല ഞങ്ങൾ ഈ വീടിന്റെ എറ എറെയിൽ എറ ഭാഗം ഉണ്ടാവല്ലോ ബാ ഒരു സൈഡ് ഭാഗം വീടിന്റെ ഒരു സൈഡ് ഭാഗം ആഹ് സൈഡ് ഭാഗത്ത് ഞങ്ങളൊരു ഷെഡ് കെ വീടിന്റെ താഴെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് ആ ഒരു ഒരു നീളത്തിനായിട്ട് ആ ഒരു ഭാഗത്തിന്റെ സൈഡിന്റെ നീളത്തിനായിട്ട്
ആഹ് ആഹ്
ഒരു മുറ്റം ഫുൾ ഷെഡ് ആക്കി ഇട്ടേക്കാണ് എന്നിട്ട് അവിടെയാണ് ഞങ്ങള് തോരാനിടുക നനഞ്ഞതൊക്കെ ഉം അല്ലാ ത്തെ ഞങ്ങള് അകത്തങ്ങനെ അയല് കെട്ടിയിട്ടില്ല ഇതുവരെ കെട്ടിയിട്ടില്ല
ആഹ് എനിക്ക് തോര ഇടാൻ മാത്രം ഒരു ആ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പിന്നെ അകത്ത് കെട്ടും
ആഹ് ആഹ് നമുക്ക് പിന്നെ ഈ ഇള്ള ആ മുറ്റത്തിന് ആഹ് ആ മുറ്റത്ത്‌ നമ്മള് ഒരു ഷെഡുണ്ടാക്കി അവിടൊരു മുറ്റവില്ല ആ ഒരു മുറ്റഭാഗം ഷെഡുണ്ടാക്കി അയിങ്ങന അകത്തിങ്ങനെ ആകുമ്പളേ നമ്മള് ആ അകത്ത് നമ്മള് ഒറങ്ങുവൊക്കെ ചെയ്യുമ്പോ അതിന്റെ വായു ആകെ തണുപ്പായി
ആഹ് അത അതന്നേ ഒരു ഒരു സ്മെല്ലും അടിക്കും
ആഹ് സ്മെല്ല് വരും പിന്നെ അതെ അത് ഒന്നാമത് ഈ ആവി നീരാവി ഇങ്ങനെ ഈ റൂമിന്റെ ഉള്ളിലിങ്ങനെ കെടന്ന് ഇതായിട്ടെ നമുക്ക് അസുഖങ്ങളൊക്കെ വരും ജലദോഷം വരും പനി വരും അങ്ങനെ വരുമ്പളേ ആഹ് അപ്പ പിന്നെ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ വേഗം പിടിക്കും അങ്ങനത്തൊക്കെ ആര് അങ്ങനെ ആഹ് പിന്നെ വൈകുന്നേരം എന്താ സ്നാക്സ് എന്തെലും ഉണ്ടാക്കുവോ
എന്തെ പഴംപൊരി എന്തേ ഉണ്ടാക്കണോന്ന് വിചാരിക്കണ്ട് പഴം ഉണ്ട് കൊറേ കൊണ്ടെ വച്ചത് പഴം നെയ്യില് വാട്ടീട്ട് വറ ഇടുത്ത് കൊടുത്താലോര് കഴിക്ക്ണ്ട് മക്കള് അപ്പൊ ആഹ് അത് കഴിക്കും നെയ്യില് വാട്ടീട്ട് തേങ്ങൊക്കെ ഇട്ടിട്ട് കൊടുക്കല്ലോ ആ അതിഷ്ടാ പിന്നെ പഴംപൊരിയാ ഇഷ്ടം അപ്പൊ അങ്ങനെ എന്തേ ഇണ്ടാക്കി കൊടുക്കണം പിന്നെ പലഹാരംണ്ട് കൊറേ
അത് ശരി ആഹ് ഇത് വൈകുന്നേ ആഹ് ഇത് ഇങ്ങനെ ഇങ്ങക്ക് എന്നും വൈകുന്നേരം ഇങ്ങനെ എന്തേ സ്നാക്സ് ഇണ്ടാകും ക്കും ഇങ്ങള് പലഹാരങ്ങളൊക്കെന്നും വി
എന്നും വേണ്ട എടക്ക് മ മക്കള് വല്ലാണ്ട് വാശിപിടിക്കുന്ന് ഇന്ന് ഇപ്പൊ രാവിലേ തുടങ്ങിക്കിന്ന് പഴം പൊരി വേണോന്ന് പറഞ്ഞാടണ്ട് അന്നപ്പൊ വൈന്നേരം ഇണ്ടാക്കി കൊടുക്കാറിയും ഇന്നാലും വല്യ ബോധിക്കൂല വൈന്നേരംന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കും അപ്പ തന്നെ പറയും പറയുമ്പോ അപ്പ തന്നെ ഇണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെയാ വാശി
ആഹ് അത് എല്ലോട്ത്തുണ്ട് പറയിണാ സമയത്ത് അല്ലല്ല ഇനി ഇപ്പോ ഈ രാവിലെ രാവിലെ ചായക്ക് കടി എന്തെങ്കിലും ആ കുറച്ചൊര് എണ്ണം കുറവായാൽ ചിലപ്പോ തീർന്നിട്ടുണ്ടെങ്കിലോ അന്ന് പ്രത്യേക ഒരു ചോദ്യാണ് ഇനി ഉണ്ടോ ഇനി ഇണ്ടോന്ന് അല്ലെങ്കിൽ അത് ബാലൻസായിട്ട് വൈകുന്നേരം ആഹ് വൈകുന്നേരം വരെ ചെലപ്പോ അവടെ കെടക്കും അപ്പൊ വേണ്ടി വരൂല ഇല്ലാന്ന് കാണാണെങ്കില് പിന്നിം പിന്നിം വന്ന് ചോയിക്കും ചിലപ്പോ ഇണ്ടാക്കിപ്പിക്കും ആഹ് ഇല്ലാന്ന് കാണാണെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നെ ഇണ്ടാക്കിപ്പിക്കും ഇക്കി കിട്ടൽ നിർബന്ധാവും അവിടെ ആഹ് അല്ലല്ല അങ്ങനെയാണെങ്കില് അത് കഴിക്കൂട്ടോ ഓന് നമ്മള് ഇണ്ടാക്കിപ്പി ക്കണതാണെങ്കിൽ അത് അപ്പൊ ഓല്ക്ക് വേണ്ടി വരും അപ് ആ അപ്പൊ അത് കഴിക്കും ഉം അങ്ങനെയാണ് ഇണ്ടെങ്കിലങ്ങനെ ഇല്ലെങ്കിലങ്ങനെ രണ്ടും രണ്ട് രീതിയിലാണ് അത് അല്ലെങ്കിലും പൊതുവേ അങ്ങൻതന്നെ കൊറച്ച് എന്തെങ്കിലും സാധനാണെങ്കില് അയിന് കുറച്ച് അധികം ടേസ്റ്റല്ലേ നമ്മൾ എന്തെങ്കിലും സാധനം വെച്ചെങ്കില് ഉം കൊറച്ചാണെങ്കില് കൊറേ സാധനം വരുന്നുണ്ടെങ്കില് അത് വല്യ ടേസ്റ്റുണ്ടാ ല്ല അപ്പൊ ടേസ്റ്റുണ്ടാമ്പം അത് പിന്നെ അവക്ക് തെയ്യൂല ഉം പിന്നെ ഇങ്ങളെങ്ങനെ പച്ചക്കറികളൊക്കെണ വാങ്ങ വാങ്ങലാവൂലെ പച്ചക്കറികളൊക്കെ
ഒക്കെ വാങ്ങലാ പച്ചമുളക് മാത്രം കൃഷിയ്ണ്ട് ബാക്കിയൊക്കെ വാങ്ങും അവിടെ എങ്ങനെ കൃഷി ഇണ്ടോ
അവിടെ ഞങ്ങൾക്ക് ഒരു കുറച്ച് ഭൂമിയ്ണ്ട് ഒരു ഏഴ് സെന്റ് ഭൂമിയ്ണ്ട് അവിടെ കിടക്കണെ ഞങ്ങള് വീട് ഇട്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇപ്പോ അവിടെ ഇങ്ങനെ ഇമ്മ ഇമ്മ ഇങ്ങനെ കൃഷി ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യും ഇപ്പ വഴുതനണ്ട് പയറ് വഴുതന വെണ്ട പച്ചമുളക് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരോന്നായിട്ട് ഇങ്ങനെണ്ട് ഓ ഉണ്ടേ വീട്ടിലേക്കല്ലേ കിട്ടും പച്ച മുളക് ഇന്നിട്ട് ഞങ്ങൾ കടേന്ന് വാങ്ങലേല്ല അങ്ങാടി മുളകും ഉണ്ട് അ ചീനാ പറങ്കില്ലേ ചെറിയ ചെറിയ മുളക് ചീനപറങ്കി ഞങ്ങളവിടെക്കെ പറയല് ഇങ്ങളെ അവിടെ എന്താ പറയല്
ചീരാമുളക്
ആഹ് അതന്നെ അതെ ചീരാമുളക് ന്നെ അതുംണ്ട് മറ്റേ അങ്ങ ങ്ങടി മുളക് മറ്റേ നീണ്ട മുളക്ന് ഞങ്ങൾ അങ്ങാട്ടി മുളക്ന്നാ പറയല് അപ്പൊ ആ മുളകും
ഒരു കാ ചോപ്പ് കളറുള്ള മുളകിന് എന്താ പറയല്
ചോ ഉണ്ട മുളക് ഇണ്ട് ആഹ് അത്‌ വറ്റൽ മുളക്
അത് വറ്റൽ മുളക് ആ അത് പിന്നെ ഉണക്കി പൊടിപ്പിക്കയാണല്ലോ ചെയ്യ
ആഹ് ആ അതെ അത് വറ്റൽ വറ്റ ൽമുളഗ്.. പിന്നെ അങ്ങാടിമുളക് പിന്നെ ഈ വറ്റൽമുളകിന്റെ പച്ച ണ്ടാവൂലെ നമ്മ കടെന്ന് വാങ്ങണ മുളക് വാങ്ങണേ ആ അയിനെ ഞങ്ങളി ഇവിടെ അങ്ങാടി മുളക്ന്നാ പറയട്ടോ.
മളക് ആ ഞങ്ങളൊക്കെത്തനും പച്ചമുളക്ന്ന്റിയും.
അല്ലെ പച്ചമുളക് ന്നെ നമ്മള് പറയാ പക്ഷെങ്കില്. ഞമ്മള് കൃഷി ചെയ്യയാണെങ്കിൽ അത് ഏത് മുളകാണെന്ന് ചോദിക്കയാണെങ്കില് ആ അത് ചീരമുളകാണ് അത് അങ്ങാടി മുളകാണ് അങ്ങനെ നമ്മള് പറയുമ്പം അത് ഇന്ന മുളകാണെന്ന് മനസ്സിലാക മറ്റേ മുളക്റുമ്പോ ഒക്കെ മുളക്ന്നെയാണല്ലോ. അപ്പൊ ഞമ്മള് ഇത് ഇത് എന്ത് കൃഷി എന്ത് മുളക് കൃഷി ചെയ്തന്ന് ചോദിക്കാം ഉണ്ടമളക് മത്തമുളക് പറഞ്ഞട്ട്. ല്ലേ പല പല
ആഹ് ഉണ്ടമുളക്ന്ന് വെച്ചാ നല്ല എരു ഉള്ളരു മുളക്ല്ലേ.
ആഹ നല്ല എരു ഉള്ള വട്ടത്തിൽ നിക്കണ ഒരു മങ്ങന്റെ ശ. നണ അതല്ലേ ആ ഉണ്ട മുളക് നല്ല രസ കാണാന്
ആഹ അത് നല്ല കാണാനും ഭംഗിയ നല്ല എരുവാണ് അതൊന്നട്ടാതന്നെ ധാരാള
ആഹ ആ ഇല്ലിട്ട ഞങ്ങ അവിടെ ആ മുളക് ഇല്ല ഞാന് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ മുളക്. പിന്നെ ഈ മുളകിലന്നെ വെള്ള വെള്ള കളറുള്ള ഒരു സൈസ് മുളകണ്ടല്ലോ അത്ങ്ങളാ പക
ആഹ നീ നീണ്ടിട്ടുള്ളേ ഓ ഉണ്ട്.
കൊറച്ച് നീണ്ടിട്ട് വെള്ള കളറില് ആ അത് പെരുവേരന്നുല്ല. ആഹ ആഹ
ഏഹ ആഹ എരുല്ല.
അത് നല്ലരു
ആഹ അല്ലല്ല ഒരു പാഗത്തിന് അത് ഉപ്പിലിട്ട് വക്കടുക്കാനണ്ട്. അ അതില് നല്ലണ്ണം ഉടച്ചിട്ട് കൂട്ടാ നല്ല രസാ ചോറിന് കൂട്ടാ നല്ല രസാ.
ആഹ് ആഹ് ആഹ് ഉ ന്നിട്ട് പിന്നെ എന്താണ് രാത്രികൊക്കെ? വൈകുന്നേരം വിടെ കടികളൊന്നും ഇല്ല രാത്രിക്ക് രാത്രികൊക്കെ ഇഞ്ഞിന്താ ഇ ഫുഡ് ണ്ടോ അതൊ ഞ്ഞി പുറത്തുന്ന് കഴിക്കണോ?
അല്ല ഭക്ഷണം ഉണ്ടനു ഇനിന്താലും മീന എന്തെങ്ക കൊണ്ടോന്നാ വറക്കാണ്ടാവും. ചലപ്പോ ചോറ് തേഞ്ഞിട്ടില്ലെങ്കിലും ഒന്നുകൂടി വെക്കും. പ്പൊ രണ്ടു നേരത്തേക്ക് കൂടി വെക്കും. ചെലപ്പോ ഒരുമിച്ച് വെക്കൂ ആഹ
ആഹ് ആഹ് ഞങ്ങളിവിടെ ആദ്യം ഒരു ഓ രണ്ടു നേരം രാവിലെ ഉച്ചക്ക് വെക്കും വൈകുന്നേരംരാത്രി തെക്ക് വെക്കും രാത്രി ത്തെ വെക്കും അങ്ങനെ രണ്ടു നേരം ആദ്യത്തെ വെപ്പ്ട്ടോ
ആഹ്
പക്ഷെങ്ക ഇപ്പൊ ഞങ്ങൾ വിറകൊക്കെ കുറവായതു കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഒന്നായിട്ട് വെക്കും ഇ റൈസ് കുക്കർ രാത്രികക്ക ഇല്ലേ ചോറ് റൈസ് കുക്കർക്കും അതിന്റെ ഹ് കു ടുക്കണ്ടല്ലോ റൈസ്കൂക്ക റിന്റെ അയിക്ക് ഞങ്ങള് ആ കുക്ക്ണ്ട കുക്കറിൽ വെക്ക എന്നെ അത് ചൂടു ഉണ്ടാവും രാത്രി എടുക്കുമ്പോ
ആ ആഹ് ശരി
മനസ്സില ഞാൻ പറഞ്ഞ മനസിലായോ
പിന്നെ കറികളൊക്കെയോ ഓ കറികൾ
ആ ക കറി രാവിലെ ഇണ്ടെങ്കില് പിന്നെ രാവിലത്തെ ഉണ്ടെങ്കിലും ഒന്നും വെക്കൂല ഇല്ലെങ്കിൽ പിന്നെ കറി ചിലപ്പോഴും വെക്കണ്ടി വരും അധികം കറി എല്ലാവ രും ഉച്ചക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോ രാത്രി ഒക്കെണ്ടാവില്ല അപ്പ പിന്നെ കറി സെപ്പറേ ആക്കി വേറേ വെക്കും അത് എന്തെങ്കിലും ഒരു താളിപ്പ്ണ്ടായമതി തക്കാളി താളിപ്പോ അല്ലെങ്കിൽ മുരിങ്ങ താളിപ്പോ അങ്ങനെ എന്തെങ്കിലുക്കെ ചെറിയ താളിപ്പോക്കി വെച്ചാമതി
ഇവിടെ അങ്ങനെ കറി കുറവാണ വേഗം തക്കാളി യ ങ്ങ് കറി വെക്കും
ആഹ് ആഹ് പപ്പടം താളിപ്പ് വെച്ചക്കനോ
ഇല്ല ഇല്ല
ആ ഞങ്ങൾ ഇവിടെ പപ്പടം താളിച്ച് വെക്കും അപ്പടം നമ്മള് തക്കാളിയ ഒക്കെ താളിക്കണ മതിരിന്നെയാണ് അതില് പച്ചമുളകും ചെറിയ ഉള്ളി ചെറിയ ഉള്ളില്ലേ ആ എണ്ണയില് ആ രണ്ട് വറവാക്കിയന്റെ ശേഷം ഈ കഞ്ഞിവെള്ളം പാ രും
ആഹ്
കഞ്ഞിവെള്ളം പാർന്നതിന്റെ ശേഷം പിന്നെ ഈ കഞ്ഞിവള തളക്കൂലേ ഉപ്പിട്ട തിളക്കുമ്പോ പപ്പടം ഓൾറെഡി പൊരിച്ച് വെക്കണം കേട്ടോ പൊരി ച്ച് ച്ച പപ്പടം അയിക്ക് പൊടിച്ച് പൊടിച്ച ഇടും ആ പൊരിച്ച് വെച്ച പപ്പടം ഈ പപ്പടത്താളി ഈ കറിയില്ലേ നമ്മള് കഞ്ഞിവെള്ളം പർന്നേ അയി ക്ക് പൊടി ച്ചിട്ടിടും പൊടി പൊടിച്ചിട്ടിട്ട് അച്ചല് ക്കല്ല പൊടി പൊടി പൊടി പൊടിയാക്കിയിട്ട്
ആഹ് നല്ല പൊടിച്ചിട്ടി ഇടണം
ആഹ് നല്ല പൊടിച്ചിട്ട് ആയിക്ക് ഇട അത്രേ ഉള്ളൂ അത് സിമ്പിളില്ല ക്കാറിയ അതേ കുട്ടിക്ക് ഇന്റെ മകൾക്ക് ഭയങ്കര ഇഷ്ട്ടാ ഉം ഇന്റെ മകൾക്ക് ഭയങ്കര ഇഷ്ട പപ്പട താളിപ്പ് ഉണ്ടായ ചോറ് ഫുള്ള് തിന്നോള്ളും അപപ്പടത്തിന്റെടെസ്റ്റ്‌ ണ്ടേ ആഹ് നല്ല ഇഷ്ട ഇവിടെ മക്കൾക്കെ ആഹ് അപ്പൊ ഇന്നോട് ചോദിക്കോ ഏത് ഏതു കറിലേലും ഏത് കറില്ലെങ്കിലും ഉമ്മച്ചിയെ പപ്പട താളിപ്പങ്ങള് വെച്ചോണ്ടിട്ടോ പറയും
കൈ ചോറുംന്നല്ലോ അല്ലേ ആഹ് ശരി എന്നാലല്ലേ ആഹ്